ഹലൊ
കേൾക്ക്ണ്ണ്ണ്ടാ?
ഓ കേൾക്കുന്ന്ണ്ട്.
എന്ത പണി?
എന്താ പ്രത്യേകിച്ചൊന്നുല്ല. മകന് സ്ക്കൂള്ട്ട് വരുന്നഅ നോക്കിരിക്കാ.
ഏ ഒറങ്ങിനീച്ചാ.
ഒറങ്ങൊന്നല്ല. ഉച്ചക്കൊന്ന് കെടക്കു. ഫുഡ് കയ്ച്ച്ട്ട് കൊർച്ച് നേരം കെടക്കു. ഒറങ്ങൂല.
ആഹ് വരാനായാ മോനെ
ഓ പ്പ വരും നാല് മണിയായാ വരും. മൂന്നര കയിഞ്ഞൊ
വണ്ടിണ്ടാ?
ല്ലല്ല. നടന്ന് വരും. വ്ടട്ത്തന്നാ സ്ക്കൂള്.
ആഹ് ചെർതാ മോന്?
മൂന്നിലാണ്
മ് ഒറ്റക്ക് കുട്ട്യോളുണ്ടാവൂല
ഓ അടുത്ത്ന്ന് കുറെ മോന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇണ്ട്
നമ്മൾക്ക് പിന്നെ പ്രശ്-
ആഹ് മായ ഇല്ലകിൽ കുയപ്പില്ലാ ഇന്ന് മായില്ല ഇന്നലെ നല്ല മായയാരുന്ന് ഇന്ന് ഇപ്പം മഴയില്ല വെയിൽ ലും ഇല്ല മഴയും ഇല്ല അങ്ങനെ ഒരു കാലാവസ്ഥ
പിന്നെ കുറച്ച് നേരാത്തനെ നല്ല വായിൽ അല്ലായിന
ഇന്ന് വെയിൽഉണ്ടായിട്ടില്ല എന്നാ മഴയില്ല അങ്ങനെ നിക്കേണ്ട്
ആഹ് ഇവിടെ ഇന്ന് കുറച്ച് നേരത്തെ വെയിലായിന്
ആഹ് അൽക്കിയാതൊക്കെ ഉണങ്ങിയോ
ഇന്ന് അൽക്കിട്ടില്ല ദു ഡെയിലി അൽ അൽക്കുല്ലാ
ആഹ് മിഷന് ഇടലാ
ആഹ് ആഹ്
ഉം അല്ല മിഷിനിൽ ഞാൻ ഇടലില്ലാ ഞാൻ ഒണക്കാന് മിഷിനീക്ക് ഇടും അൽക്കല് കല്ല്ന്നെന്നെ മെഷീൻക്ക് ഇട്ടിട്ട് ഡ്രസ്സൊക്കെ പെട്ടെന്ന് കേട് വര
സർഫ്ങ്ങിട്ട്ട്ടില്ലേ
കിട്ട് ഇങ്ങനെകറങ്ങല്ലേ
അത് മഴത്തൊക്കെ കെതിയേടല്ലേ അത്
ആ മയത്ത് അൽക്കാ എറങ്ങാൻ കഴിയൂല്ല മഴ ഇല്ലാത്ത ടൈമോ ക്കി വേഗം അലക്കലാണ് പക്ഷെ ഒണക്കും അതിലൊന്ന് ഒണ ക്കാണ്ട് പിന്നെ അകത്തോ എവിടെങ്കിലും തോരടും
ആ ഞാൻ കല്ലുമ്മ തിരുമ്പലേനില്ല
ആഹ്
ഈ ചവിട്ടിയള് ഇത്ണ്ടാവലേ ഷീലാള്
ആ ആ ആഹ്
അതൊന്നും കല്ല്മന്നല്ലാതെ
ആഹ് ആഹ് ഞാനും മെഷീനില്ന്നേനി ഇ ഇപ്പൊ ഒരു വർഷയിട്ട് മെഷീലെന്നേനി ഞാൻ ന്നിട്ട് ഇപ്പം ഒരു മാസം രണ്ടു മാസാക്കെ ആയിട്ട് ഇണ്ടാവുള്ളു കല്ലൊക്കെ വെപ്പിച്ച് ആയില്ല് ഇങ്ങട്ട് ഇട്ടിട്ട് ഡ്രസ്സ് എത്ര പെട്ടെന്നാ കേടു വരുന്നെന്നോ
ആഹ് ഇപ്പൊ മടി അയിക്ക്ണ് തിരുമ്പാന്
ആഹ്
ഇതില് ഇങ്ങനെ തിര്മ്പിതായി ട്ടേ
അ ഹാ അതെന്നെ
ഇപ്പൊ ഒരു ജോലി ഇട്ക്കാൻ തോന്നൂല ണമ്മൾക്ക് ഒക്കെ ഇപ്പം സുച്ചും മിഷീ നൊക്കെ അല്ലേ
അതുകൊണ്ട് രോഗങ്ങളുണ്ട് അനങ്ങാതെന്നിട്ട് ആഹ്
അതെന്നെ എന്തെലും ഒരു പണിട്ത്താ അധിക വേദനേക്കാരം അപ്പൊ
ആ ആ ഇന്ന് മഴ പെയ്തീല്ലേ
മഴ രാവിലൊക്കെ ചെറുതായിട്ട് പെയ്തീനു ഇപ്പൊ ഇതാ വെയില് ഇണ്ടായിനൊ ഇപ്പൊ ചെറുതായിട്ട് വെയിലുണ്ട് എന്നാലും ഒരു വൈകുന്നേരം രാത്രിയൊക്കെ ആവുമ്പോ പിന്നെ മഴന്റെ ഒരു കോള് കാണ് ണ് ണ്ട്
ആ ആ
ചിലപ്പോ സ്കൂള് കുട്ടികളൊക്കെ വിടണ്ട നേരത്ത് ആകും
ആ നേരത്തെ എന്താ വേണ ഭയങ്കര എടങ്ങേറാണ് ആ ഇന്നലെ മദ്രസ പോയ ഇറങ്ങുന്ന എന്തൊരു മഴയന്നാ
ആ അതന്നെ നല്ല മഴ രാവിലൊക്കെ
ആ
കുട്ടികൾക്ക് തിയട ആായി
പോവാൻ ഗതിയേട് പറഞ്ഞയച്ചാ ഞമ്മക്കൊരു ഗതികേട്
മദ്രസയുടൊക്കെ എടുത്തിണ്ടാ
ആ മദ്രാസ അടുത്തുണ്ട് സ്കൂളാണ് ഏറ്റവും അടുത്ത് മദ്രാസ് കുറച്ചൊന്നാണ് പോണം അഞ്ചുമിനിറ്റ് നടക്കാണ്ട്
രാവിലെ എത്ര മണിക്കാല് രാത്രി ഉണ്ടാ
ഇല്ല രാത്രിയില്ല ഏഴരക്കാണ് അവന് മദ്രാസ് പത്തരക്ക് സ്കൂളും
ആ ഏഴര ഒമ്പത് മണിവരെ
നാളെ ഒമ്പത് മണിക്കൂട് പിന്നെ വന്നി ചായയൊക്കെ കുടിച്ച് പത്ത് പത്തേ കാലാവുമ്പ പോകും പത്തരക്ക് സ്കൂൾ തൊടങ്ങും
ഞമ്മള് സാധാ സ്കൂള്ന് കൊഴപ്പില്ല
ആ
അതിലാവുമ്പളേ നമ്മൾ മദരസ് മദരസും കുഴപ്പില്ല നമ്മൾ ഓ തന്നെ ഇടക്ക് ഞമ്മൾ അങ്ങനെ തന്നെല്ലേ ഇപ്പൾ ബസഉം
ബസൊ നേരത്തെ വരെല്ല മദ്രാസ് വിടാനാ ഇട ഉണ്ടാവൂല്ല അപ്പത്തിന് ബസ്സിന്റെ ടൈം ആവും
ഉം
വെള്ളത്തിന്റെ ബുദ്ധിമുട്ടുണ്ടോ മഴയാ തെ
ഇല്ല്യ അട തോടാണ് മുന്നില് വെള്ളം ഇങ്ങട് ഉടുക്കൂല ചെറിയ കൈ ത്തോടാണ് അലോ ഇല്ല ഈ ഇവിടെ കേറില്ല കുറച്ച് അടില് ക കൊറ ചെറിയ തോടാണ് കൈത്തോടുണ്ടാവല് വൽതല്ല ഇതില്ലല്ല സാധാ നിങ്ങളവിടെ എന്താ വെള്ള
ഇവിടെണ്ട് തോട് നമ്മടടുത്തുണ്ട് അടിയിലാണ് മുറ്റത്തക്ക് വരൂല്ല കിണറുണ്ട് കുടിക്കാൻ ഉളള വെ കളറാണ്
ആ വള്ളം കൈയ്യ്ല്ണ്ടാ കെണറ്ല്
ഇല്ല ഇല്ല ആ തോടിനും പാടക്കയ്ട്ട് പാടത്തിന്റെ വക്കിലാ
ആ ഇബിടേം അത് നേ തോടും പാടും ന്ന് വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ല
അ ആ കെണറില്ലേ
കെണറ്ണ്ട് കെണറൊക്കെ കോർ ചെറിയ അമ്മള് പത്തോല് ഒമ്പതോൽ ലേന്നെ വെള്ളം കണ്ട്ക്ക്ന് ഇങ്ങൾതോ
ഇവിടെത്ര നാലോ നാലോ അഞ്ചോ ആയിട്ടോള്ളു പാടത്ത് ആ പാടത്തന്നെണ്
ആ ഈ തോടി നാ യന് മുന്നിലേനാണ് പക്ഷെ ഒമ്പത് പോലെ എട്ടര ഒമ്പത് പോലായപ്പോളാ കണ്ടത് പിന്നെ പന്ത്രണ്ടില് നിർ ത്യം ചെയ്തു
ആ ആഹ് വെള്ളം കണ്ടിട്ട് പിന്നെ കൊറച്ച് താത്തണല്ലോ പാറയാണോ
പാറല്ല വലിയ ചൗടിയോ എന്താറയാ പൊട്ടി ചാടിയിറ്റ് പറല്ല മ് മീനാളെ കണ്ടായിട്ട് മീനാളാന്നും കാണില്ല അയ്ന്റെ മേത്തുകൂടി മണ്ണ് ചാടിയ്റ്റാവും
ആഹ് ആഹ്
അവിടെ തോട്ടില് ഉ മീനൊക്കെ ഇണ്ടാ
ഓ മീനൊക്കെ ഇണ്ട് കുട്ടികള് വെക്കേഷന് നായാലും ഞ് സൺ‌ഡേ ഒക്കെ മീൻ പിടിക്കാ എ ക്കങ്ങനാണ് കുട്ട്യോള്
കിട്ടുവോ
ഓര് അങ്ങനെ മിടുക്കനാണ് കിട്ടണം കിട്ടാതെയൊക്കെ ഇണ് ട്ടാനുണ്ട് ചിലപ്പോ കിട്ടിയാര് അതിനെ പിടിച്ചു അഴിക്കന്നെടും പുടച്ച്ണ പൂതിക്കെ
ആ പൊരിച്ച തിന്നൊന്നൂല്ല്യേ
ല്ല ല്ലാ അയ്ന് പറ്റൂല്ല പൊഴ മീനും തോട്ടിലെ മീനും ഒന്നും പറ്റൂല
ആഹ് കുട്ടിയേക്ക് പറ്റ്ണ്ടാവുല
ഇല്ല ഇല്ലാ
മ് ഇവടെ ഇവിടെക്കോം കൊണ്ടാരേം ചെയ് തിന്നും ചെയ്യേ
ഏ
പ്പ മയ ആയത്കൊണ്ട്
ആഹ് ആ
ഹലോ
ആഹ് കേൾകണില്ലേ?
ആഹ് കേൾക്കുണ്ട് പിന്നെ പാട്ടാണെ ഉച്ചക്കേക്ക് ഞാ അയ്നൊന്നുല്ലാട്ടാ
എന്ത് പൊഴമീനാ
അല്ല ഈ തോട്ടിലെ
ആരാ അപ്പോ പിടിക്കല്
പുതിയാപ്പിള പിടിക്കും
ഓ ഓഹ് ഹും
അപ്പോ ഇനിപ്പൊന്ന് കടക്കു പോവാതെ ഇവിടെ നിന്നേക്കണ് ഇനി വൈകുന്നേരം ഇറങ്ങാച്ചിട്ട്
ഓഹ് എന്നിട്ട് കിട്ടിക്കണാ
ആഹ് കിട്ടല്ണ്ട് അങ്ങനെയാ ക്കറിയോ വാ വരാല്
വേണേൽ കേക്കാ
ആഹ് പിന്നെ വാ വാള പിന്നെ
പെരിച്ച് തിന്നലാ കറിവെയ്ക്കാ
അ ആഹ് പൊരിച്ചു തിന്നണ്
ഉം
എനിക്ക് പറ്റൂല
ആ ആഹ്
ഞാൻ ഉണ്ടാക്കുള്ളു
അത് ശരി ആഹ് ഇപ്പോ മീനെന്നും വരുന്നില്ല നമ്മളിതിലെ മീൻ്റെ വണ്ടി ഒന്നും വരുന്നില്ല മീന്
ആഹ് അതെന്താ വെള്ളത്തി വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റാ
എന്താ തോന്നുണ് ഇപ്പാ രണ്ടു മൂന്ന് ദിവസായിട്ട് വണ്ടി മീൻവണ്ടി വരുന്ന തന്നെ
കിട്ടാൻ ഇല്ലാ അറിഞ്ഞ കേട്ടു ഇവിടെ നാല് ദിവസം മുൻപ് വന്നതാണ്
ആഹ്
പിന്നെ കിട്ടാനില്ലാതെ ആവും ഏയ് ഇല്ലേൽ പിന്നെ ചിക്കൻ കണ്ടാരുന്നു
ബീഫ് ചിക്കന് ബീഫ് ചിക്കന് ഇങ്ങനെ ഇങ്ങനെ മാറി മാറി വാങ്ങണം മീനില്ലാഞ്ഞാ പിന്നെ എന്തേയ് ഒന്നൂലാഞ്ഞ ചോറ് തിന്നാനും കഴിയൂല
ഉം കടി ഉണ്ടാക്കുമോ വൈകുന്നേരത്തെ
ചെലയപ്പം ചെലപ്പോൾ തോന്നും അപ്പോൾ ഉണ്ടാക്കും ചിലപ്പോൾ ഒരു മടി ആണ് കിച്ചണിൽ കേറാൻ ചെലയപ്പം മഴയെക്കെ മഴപെയ്യുമ്പോൾ എന്തേലും എണ്ണ കടിയെക്കെ ഉണ്ടാക്കാൻ തോന്നും
ന്താ അടുപ്പ് ഇല്ലേ ഗ്യാസോ
അടുപ്പ് ഉണ്ട് തീ കുത്തലില്ല അടുപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളു ഗ്യാസിനാത്ത് തന്നെ ഫുൾ അടുപ്പ് ഉപയോഗിക്കലില്ല
ഗ്യാസിന് ഇപ്പോ വില കൂടിയില്ലേ ഇപ്രാവിശ്യം
ഞാൻ എന്നിട്ട് വില കൂടിയോന്ന് വാർത്തയിൽ കണ്ടയ്ന് കൂടിട്ടുണ്ടോ
ആ കൂടി
ആ
ആയിരമൊക്കെയായി തൊള്ളായിരത്തി എത്ര ആയി
എല്ലാത്തിനും വില തന്നെ
ആ ഇന്ധനത്തിന് കൂടി
ആ നിങ്ങക്കില്ലേ അടുപ്പില്ലേ
ആ അടുപ്പുണ്ട് ഞാനാ അധികം അടുപ്പ് കത്തിക്കു.. പക്ഷേ മഴ ആകുമ്പോഴേ കത്തി പിടിച്ചാ
ആ
മഴ ആകുമ്പോ എനി
ആ ആ
തൈകൾക്കൊക്കെ ഇടാനേ ഈ വാഴ തെങ്ങിന് അങ്ങനൊക്കെ ഇടാന് ഇഷ്ടാണ്
ചെടികൾ ഒക്കെ ഉണ്ടോ
ചെടി ഇല്ല ഇപ്പോ മഴയായിട്ടൊക്കെ പോയിരിക്കണ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു ഈ പത്തു മണി ചെടി അത് പല വെറയിറ്റി കളർ ണ്ടേന
അതു ശരി മഴയേറിയാല് കൊള്ളാം
ആ അതിനു ശേഷം പോയതാണ് കഴിഞ്ഞ പ്രാവശ്യം എല്ലാം ഉണ്ടായിരുന്നതാണ് കുറെ ഉണ്ടായിരുന്നു പല കളറിലും അങ്ങനെ ഈ പ്രാവശ്യം പിന്നെ കുറച്ച് ചട്ടിയിലൊക്കെ ഇങ്ങനെ പിന്നെ ബാക്കി വഇളല്ല. ആ ചട്ടിയില്.
ങ്അ ങ ആ
വള ഉം മഴയില്ലാത്ത കാലത്തേ പിന്നെ നനക്കാൻ മടിയാവും.
വീടിന്റെ സൈഡിലൊക്കെ എടുത്ത് വച്ചാ പോരെ ഞാനിപ്പോ ഒക്കെ ഇന്നലെ മഴയില്ലാത്ത ടൈമ് നോക്കി ഒക്കെ വീടിന്റെ സൈഡിക്ക്
ചട്ടിയുണ്ടോ അവിടെ?
എനിക്ക് ചെടി ഭയങ്കര ഇഷ്ടാണ് ചെടി വെച്ച് ത് നമ്മൾ ഉണ്ടാക്കിയപ്പ പൂവ് വിരിഞ്ഞ്. കാണുമ്പം നമ്മക്ക് രസാണ്.
പൂവിടുണ്ടില്ലെ?
ങഅ പൂ ഇടണ ചെടി ഇപ്പ പത്ത് മണിപൂ, അതെന്നെ റോസ്.
ങഅ ആ കാലാസും പൂ, ഒറഞ്ചും. മഞ്ഞി, വെള്ളി റോ സൊക്കെണ്ട്.
അത് ഇല്ല അത് ന് അതിന് വല്ല്യ ചട്ടി വാണം.
ആഹ് അത് കൊർച്ചൊന്ന് വൽതാണ് വ അതതാണ് കൊർച്ച് വല്യ ചട്ടി വാണം
ആഹ് കാണാൻ രസ
കാണാൻ രസാണ്, പൂവിട്ടിരിക്ക നല്ല രസാ കാണാ മഴത്തല്ലേലും അതൊന്നും രസണ്ടാവൂല. നമ്മള് ഇങ്ങനെ വേനൽക്ക് നല്ല
ആ വെയിലത്ത് നല്ല നൻച്ചിട്ട് ഇങ്ങനെ
അപ്പളാണ് ചെടികളും രസണ്ടാ
മഴ ചാർ ണ് ണ്ട് ട്ടോ
ആഹ് മഴ ചാറലൊടങ്ങി
എന്താ ഡ്രസ് ഇട്ക്കാ പോവാ?
അല്ല ഡ്രസൊക്കെ എട് ഞൻ കൊറച്ചേരം പൊർ തിട്ടാണ്ട് ഒക്കെ കൊണ്ടോന്ന് അകത്ത് വെച്ച്
ആഹ് ഔത്തയല് ഇണ്ട
അകത്തയ്ല് കേട്ടയ്കാണ് ഇപ്പം ഇത് വരെ ഇല്ലേനി ഇപ രണ്ടീസം അടീച്ച് മഴ പെയ്തപ്പം
ന്ത മേൽക് ഇണ്ടാ
ഇല്ല മേലക്കില്ല റൂമിൽപിന്നെആരും ഇല്ല ഞാൻ മാത്രേ ഒള്ളു ഞാനും ഒരുമോനും ഒള്ളു അപം പിന്നെ റൂമിൽ കെട്ടി ആരും കാണാല്ലല്ലോ
ആഹ് കെടകാത്ത റൂമില്
ആഹ് കെടകാത്ത റൂമിൽ കേ ട്ടിയാല്
ആഹ്
വേറെന്താ? ആഹ് എന്ന ശരി
ഇന്നാ ഓകെന്നാ
ഓകെ